ഹലോ
ഹലോ ആഹ് എന്താ പരിപാടി
കെടക്കാ
ഓഹ് മക്കള് വര്ണ വരെ റെസ്റ്റ് ആവൂലേ
ഉം മക്കള് വരുന്നവരെ ഒന്ന് കെടന്നാല് ഒക്കെ വരുമ്പോത്തേന് അഞ്ചണി ആവും
അതെ ഉം
നാലെ ഇരുവീക്കല്ലേ സ്കൂള് വിടോള്ളൂ നാലെരുവ് നാലരോക്കെ അപ്പ പിന്നെ ഓല് അവ്ട്ന്ന് എത്തി ഇതായി കിട്ടുമ്പോത്തിന്
ആഹാ
സ്കൂൾ വണ്ടിയൊക്കെ എത്തി കിട്ടുമ്പത്തിനെ
ആഹാ
എന്താർതാനം ന്നിട്ട്
ഞാനിതാ കുട്ടീനെ കൊണ്ടുവരാൻ പോവാ.
ആഹാ പോവാ ആ സമയവാനായല്ലോ? ല്ലേ
ഇപ്പ ചെറിയൊരു ടോർച്ച്ണ്ട് പ്പ ഇറങ്ങിയീതാ
ആഹാ ഇവടെ മയണ്ട്
ഉും ഇപടെ കൊറച്ചു ദൂരം പോവാന്ണ്ടേ
യാഹ്
അങ്ങനെ ആവുമ്പോ നമുക്ക് ര രണ്ടു നേരം പണിയണ്ല്ലേ
ഉം രണ്ട് നേരം അങ്ങടും ഇങ്ങടും നടക്കാൻ തന്നെ നേരൊള്ളൂ.
അതല്ലത് രാവിലത്തത് നമ്മള അവ ജോലി തിരക്കിന്റെ ആ സമയം പിന്നെ ഈ ഉച്ചക്കൊന്ന് കടക്ക്ണ് സമയവും ആറെണ്ടാവ
ഒന്ന് കെടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല്യ.
അതാണ്ള്ളതെ ന്നാ ഓല് പോയാല് ഒരു കുറച്ച്നേരം ഒരൊഴിവ് കിട്ടും ചെയ്യും.
ഉും അടുക്കക്കളെത്ത് കഴിഞ്ഞ്
ആഹ്
കുട്ടീനെ കുളിപ്പിച്ച് പുറപ്പിടിപ്പിച്ച് നമ്മളും കുളിച്ച് അംഗൻവാടിൽ കൊണ്ടാക്കണം അത് കഴി ഞ്ഞി വന്ന പിന്നെ അടിക്കലും തോടക് ക്കലും അലക്കലും ആ അത് കഴിഞ്ഞ് ഒന്ന്
ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാ നമുക്ക് ഊണ് കഴിക്കാൻ പോവാ അപ്പ ഇന്ന് ഇതിരി നേരത്തെറങ്ങിക്ക്ണ് മൂന്ന് മണിക്കാവുമ്പഴെ യറങ്ങാറൊള്ളൂ.
ആഹ ആഹ
ഇപടെ രണ്ട് സൈഡ് എസ്റ്റേറ്റ് ആണേ
ഏഹ്
റബ്ബറ് എസ്റ്റേറ്റ് ആണ്. ആ പോണ വഴി അപ്പൊ ഈ കാറ്റിന് റബ്ബർ വികും കൊള്ളിക്കെ വീണിട്ട് ആഹ റോഡൊന്നും കൊഴപ്പല്ല്യ
ആഹ ആഹ
അത് വീഴുബേക്ക് ആൾക്കാര് ത് പോവും
ആഹ് അങ്ങനെ വെറക് പെറുക്കാൻ പോകലുണ്ടോ?
ആഹ് ഞാൻ ആദ്യൊക്കെ പോയരുന്നൂ.
ആഹ് അലെ ഡബറിന്റെ അടുത്താവുമ്പോ നമ്മുക്ക് ഈ കാറ്റിന് ചാടിയ പൊറക്കി വിറക് കിട്ടുല്ലോ?
ആഹ്
ഇപ്പൊ ഞാന് ത് ഒരു ദിവസം അതുപോലെ ഇങ്ങനെ വരുമ്പോ ഒരെണ്ണം ഫുള്ളായിട്ട് ഇങ്ങ്ട് ഒടിഞ്ഞു വീഴോ
ആഹ് ആഹ്
ന്നിട് അത് എടുത്തിട്ട് പോയി
ആഹ്
ഇന്ന് പ്പ അമ്മ വന്നാര്ന്നു ഇപ്പ ഇന്ക്ക് കൊണ്ട് പോകൻ പറ്റില്ല എനിക്ക് പ്രഗന്ററ് ആണെപോ
ഏഹ
ആഹ പ്പഅത് നാല്
ആഹ്
അമ്മ വന്നീർന്നു
ആഹ് അപ്പ പിന്നെമ്മക്കും വെറക് ഇതും വൽച്ച് കൊണ്ടാണേങ്കി കെ ത്യോടന്നെ.
മ്.
ഞങ്ങളെ വീട്ന്റെഅട്ത്തും ടബ്ബറന്നേണ് അപ്പോള് ചാട്ണ ഭാഗ തൊക്കെ ഞങ്ങളും എട്ക്കും.
മ്.
പട്ടിം തെങ്ങോണ്ടായിട്ട് പട്ടിതൊക്കെ വെറകൊക്കെ എട്ക്കലാ എല്ലാരും എട്ക്കും വീടിൻ്റെ എട്ത്ത്ള്ളോലൊക്കെ എട്ക്കും.
ആഹ് ഇവിടെ വീണതൊക്കെ എട്ക്ക്ന്നണ്ടാ കൊയ്പ്പല്യ അവർക്ക് പൊട്ടിച്ചാൽ മാത്രമേ അവര് ചീത്ത പറയൊള്ളൂ.
ആഹ് ആ പൊട്ടിക്കാൻ പറ്റൂലേ അഹ് ചീത്തറിം മൊയ്ലാളിമാര റിഞ്ഞാൽ ചീത്തറിം. ന്നമ്മള് ഒർങ്ങി ഒർ ഒണങ്ങി കെട്ക്ക്ണ വെർക് കാണുമ്പോ പൊടിക്കും ചെയ്യും.
അപ്പ അവർക്ക് പാല് പോവുന്നൊക്കെ പർഞ്ഞ്ട്ട് ചീത്ത പറയും. ലഭൊക്കെ തെന്നെ പരിവാടി.
ആഹ്.
ഉം നല്ല വെലണ്ടല്ലോ.
ആഹ് ശെരി നേരംണ്ട്. അഅ്ങ്ങനെ വെലന്റെ ടൈം നോക്കിക്കാണ്ട് ഇങ്ങനെ ക്കണം ചെലപ്പം വെലകള് കൊറയും ചെയ്യും ആഹ് ആ അഹ് നമ്മളിങ്ങനെ ഉട്തെച്ച് കാണ്ടേ ഇതാക്കാം. ഫുഡ് ആ ഫുഡ് എങ്ങനെയ?
അല്ല ഇവ്ടെ കൊർച്ച്ണ്ട് അറിയാം. ഒരുപാടൊന്നുംഇല്ല്യ ന്താലും കൊർച്ചൊരു കാട് പോലെ.
ഇതെ സമ എങ്ങന്യാ. ആഹ് ഭക്ഷണംകയ്ച്ചേ. ഭക്ഷണം കയ്ച്ച് കെട്ന്ന് ഉറങ്ങീട്ടൊന്നുല്ല.
ആഹ്. ഇതേ ഇത് കൂടെ പോവുമ്പോ നമക്ക് പേട്യാവും ഒരാളെട്ത്ത്ട്ട് പോയൽ പോലും അറി
അങ്ങൻത്തെ സ്ഥലാവുമ്പോ ഒരു പേട്യാലേ ആ അപ്പൊ
വേറെ അട് ത്തുംന്നുംവരെ ആരുല്യ അതാ പ്രശ്നം.
ആ അതാ അങ്ങനാവുമ്പളേ ന്നമ്മള് അല്ലെങ്കി അംഗൻവാടീന്ന് അതേപോലെ അ ആരേം മാണം മക്ക് കുട് ആ ആ അല്ലേ പിന്നെ മ്മ ഈ സമയാ വുമ്പോ ആൾക്കാരും തന്നെ പൊർത്തെർങ്ങ്ന്നോര് ഇണ്ടാവൂലെ. ഉച്ച ടൈംമല്ലേ.
ആഹ് എല്ലാരും കെടക്കണ സമയാണ് പിന്നെ ഇവ്ടെ അട്ത്തൊന്നും വീടൊളൂല്ല.
ആഹ് എല്ലാരും കെടക്ണ ടൈം ആവുമ്പോ ഇണ്ടാവൂലേ മറ്റേത് അമ്മക്ക് അർഞ്ഞ പ്ഫ് അംഗനവാടിക്ക് ആക്ണ സമയത്ത്
ആ കാലത്തൊക്കെ ആള്ണ്ടാവും ഇമ്പ്ടെ റബ്ബർ വെട്ടാൻ വര്ന്നവരൊ കൊറേ കയ്ഞ്ഞിട്ടേ പോവൊള്ളൂ.
ആഹ് ആഹ്.
പേടിക്കില്ല അവരൊക്കെയായിട്ട് ഇപ്പ അങ്ങട് പര്ചയായി.
ആഹ് ആഹ്. ഷീറ്റ് എങ്ങനെ ഷീറ്റ് അട്ച്ച് കൊടുക്കലാണോ അതോ പാല് കൊട്ക്കേ എന്താ ചെയ്യൽ?
ഷീറ്റ് അടിക്കിണ്ട്.
ആഹ് അല്ല ചെലോല് അങ്ങനെ പാല് മാത്രം കൊട്ക്കല്ലോ അമ്മള് പാല് ഷീറ്റടി ക്കാതെ വെറും പാല് കൊണ്ടോവും ചെലോല് അത് നഷ്ട്ടാണ് അറിണേക്ക.
ആഹ് ഷീറ്റാണ് ലാഭം തോന്ന്ണു.
ആ ഷീറ്റടിക്ക്ണാണ് ലാഭം മറ്റേത മ്മള് പാല് എത്ര ലി റ്ററ്ന്ന് വെച അയ്നൻസര്ച്ചേ കൊണ്ടോ ഉട്ക്കൊള്ളേ അഹ് നഷ്ട്ടാണ് പ പണി എന്റെ വാരം കൊറിയും.
അതെ.
മറ്റേത് ഇതേ മാ കൂട്ടി അട്ച്ച്ടെ
അറിയാൻ അറിയാ പിന്നെ മെഷീനൊക്കെണ്ട് തോന്നണ് അതിന്.
ആഹ് ആഹ് അങ്ങനതോൽക്ക് ഉണ്ടാവും എ എന്റെ വീട്ടിലുണ്ട് ഡബർ ഒല് അങ്ങനെ ഷീറ്റ് അടിക്കല് മെഷീനൊന്നുല്ല അടുത്ത വീട്ടിലുണ്ട് അപ്പോൾ അവിടെ പോയി കാണ്ട് അടിക്കും ഓല് അങ്ങനെ അടിക്കും
ഇവിടെ അവിടെ എൻ്റെ വീട്ടിനടുത്തൊന്നുല്ല ഞാൻ ഇവിടെ വന്നിട്ടാണത്. ണ് അധികം ദൂരൊന്നുല്ല എന്നാലും
അത് തന്നെ ഓരോ സീ ഫീസ് ഇതിനനുസരിച്ച് ചില ചില വർഷത്തില് പൈസുണ്ടാവും അപ്പൊ കൊഴപ്പമില്ല.
അതെ.
അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് അടക്കെം തേങ്ങൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ തെങ്ങും അടക്കയൊക്കെ ഉണ്ടോ ഏഹ്
വീട്ടിൽ തന്നെയുണ്ട് കൊറച്ച്. എട്ട്പത്തെണ്ണം ആഹ് അവിടെ കുറച്ച് സ്ഥലുണ്ട്.
ആ വിൽക്കാനൊക്കെ ഉണ്ടാവോ ആഹ് തേങ്ങ.
വിക്കാനില്ല നമ്മുടെ ആവശ്യത്തി തിനെക്കെ ഉണ്ടാവും.
ആഹ് ആഹ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ ആവശ്യത്തിന് ഇല്ലയ്ന്നെള്ളൂ കാനൊക്കെ നല്ലോണം തേങ്ങ ടൈമ് വിലല്ല ടൈമിലൊക്കെ ആണെങ്കിൽ ലാഭാവും.
ഉം ഇത് നമ്മള് അതൊക്കെ വെട്ടി എണ്ണക്കും പിന്നെ നാത്തൂനും.
ആഹ് ആഹ് ആഹ് അല്ല വീട്ടിലെ ആവശ്യത്തിന് കിട്ടിയാലും സുഖാണ് ച്ചെണ്ണക്കൊക്കെ നല്ല വിലയും കാര്യങ്ങളും ഉള്ളയ് അല്ലേ നല്ല വില ഒരു ലിറ്റർ എണ്ണ കിട്ടാണെങ്കി എന്ത് പൈസ?
ആഹ് വില കൂടിയ ആഹ് സമയത്ത് നല്ലതായിരുന്നു.
ആഹ് ആഹ്.
ഇപ്പോഴും വില തന്നെയാണ് പിന്നെ നമ്മുക്ക് അപ്പൊ ഓയിലൊന്നും അധികം ഉപയോഗിക്കണ്ടല്ലോ.
ആഹ് ആഹ് അതാണ് ഇല്ലത് ഓയില് വേണ്ട നമ്മളെ വീട്ടില് ആട്ടിയ എണ്ണ നമ്മള് കടയിൽന്ന് വെളിച്ചെണ്ണ വാങ്ങണതൊന്നും ഇപ്പ അത്രക്ക് വലിയ ഇത്ണ്ടാവലല്ലോ. ആഹ്. മഴ ചോർന്നോ?
ആഹ് മഴ ഇപ്പത്തിരി കുറവുണ്ട് അപ്പം ഞാൻ ഇങ്ങിയതാ മെല്ലെ.
ആഹ് ആഹ് കൊട എടുത്തിട്ടുണ്ടാവൂല്ലേ?
ഉം കൊട എടുക്കാതെ വന്നാൽ ശരിയാവില്ല. കുറച്ച് ദൂരം ഉണ്ടല്ലോ വെളിച്ചം കണ്ട് വീട്ടിന്ന് ഇറങ്ങിയാ തി ച്ചു പോമ്പയ്ക്ക് മഴ ആയ്യും.
അതാണുള്ളത് ഇപ്പം ഇപ്പത്തെ വെയില് വിസസിക്കാൻ പറ്റൂല. ഇപ്പം കുട്ടിയാക്ക് ഇഷ്ട. കുട്ടികൾക്ക് ഇഷ്ടേറ ഓലക്ക് മയത്തേ ഓലെ പുള്ളിക്കോടയും ചൂടി പോരാലോ? കുട്ടിയക്ക് ഒരു മോക്ക് പെന്താ കോട്ട് ആണോ കോട ആണോ?.
കൊടനെ
ഏഹ്
ഉം അതാ ഇഷ്ടം ഫൈഡർമാന്റെ കുട വേണംന്ന് പറഞിട്ട് ഫൈഡർമൻന്റെ ഫാൻസ്. ആ ബാഗ് വേണം ഏഹ് അതേപോലെ വാട്ടർ ബോട്ടിൽ വേണം കൊട വേണം പ്പോ ഫുള്ള് ഫൈഡർ മോന വീട്ടില്.
ആഹ് അയ് ശരി. അത് ഒല്ക് ഓരോന്ന് ഇഷ്ടായ പിന്നെ.
ആഹ് ഇത്അവിടിം വിടിം എന്ത് കണ്ടാലും അതൊക്കെ വേണം
ആഹ് അഹ് ചെറി അഹ് കുട്ട്യാളാവുമ്പളോ അത് ഒന്നാമത്ഈ അംഗൻവാടിക്കൊക്കെ പോയാ കുട്ട്യാളെട്ത്ണ്ടാവു, അഹ് കണ്ടാ ഓൽക്കും വാണ്ടിയേരൊയ്.
ആഹ് അതന്നെ
ഇന്റെ മോന് അങ്ങനേണ്, ചെർത് ഓന് ഈ ബോക്സ്ണ്ടല്ലോ? അതൊരു ബസ്സി ബസ്സിന്റെ മാരിക്കൊരു ബോക്സ്. ഓന് ഓന്ണ്ടൊരു ബോക്സ്, ഓന് സാധാ ബോക്സാണ്. ന്നട്ട് കുട് കുട്ട്യാൾക്ക് ആർക്കോ ഇണ്ട് പറഞ്ഞിങണ്ട് ബസ്സിന്റെ മാരിക്കൊ ഒരു ബോക്സ് നട്ട് അതന്നെ വേണം പറഞ്ഞ് ബടെ ഞങ്ങള് ആഹ് എന്നിട്ട് ഞങ്ങളിവിടെ രണ്ട് മൂന്ന് കടകളിലൊക്കെ ചെന്നിട്ടാണ് പിന്നെഈ കിട്ടിയത് അത്.
ഉം
അത് വേണം അത് വേണം പർഞ്ക്കാണ്ട് അത് അങ്ങനേണ് കുട്ട്യാളെയ്, ഓല് അത് കണ്ടു ഇത് കണ്ടു അർഞ്ക്കാണ്ട്. പ്പൊ വാട്ടർ ബോട്ടിലൊക്കെ പലേ മോഡലു ആണല്ലോ?
ഉം അഹ് ഇവിടെ വാട്ടർ ബോട്ടിൽന്ന അങ്ങനെ വാശി പിടിച്ചത്. സ്ഫൈഡർമാന്റെ വേണം പർഞ്ഞിട്ട്. അതൊക്കെ വാങ്ങിച്ച് കൊടുത്ത്, രണ്ടു ദിവസത്തിനെണ്ടായുള്ളുന്ന് മാത്രം.
ആഹ് അത്ണ്ടാവുള്ളൂ.
എ
അതൊക്കെ അത്ര കൂട്ടിയാ മതി.
ഇനി സ്കൂളിലും കൂടി പോവാൻ തൊടങ്ങിയ അച്ഛന്റെ കീശ കാല്യവും
ആഹ് അത്ഓല് കേടരുത്തോയ്, ഇബടൊക്കെ ഞങ്ങള് എത്രേ കുപ് കുപ്പിയാവാങ്ങിക്ക്ണറ്യോ.. അപ്പ അത് വളളം ഇട്ട്ക്കാണ്ട് ഞമ്മള്ങ്ങനെ കുപ്പി ഇങ്ങനെ ഇതാക്കി നിർത്തോല്ലലോന്ന് എറിഞ്ഞിക്കാണ്ട്ങ്ങനെ അതേപോലെങ്ങനെ നിക്ക്വല്ലോ? എർഞ്ഞ് നിർത്ത്ണ്. ആ പരിപാട്യൊക്കെ കാട്ടിക്കാണ്ട് അയ്ന്റെ അടപ്പൂ തൊക്കെ പൊട്ടിച്ചും
ഉം
അങ്ങൻത്തെ പണ്യൊക്ക കാട്ടും.
പിന്നെ പ്പ അവര്ടെ ഇഷ്ടല്ലേ. കൊർച്ചൊക്കെ അവര്ടെ ഇഷ്ടത്തിന് നിക്കാന്ന് വിചാരിക്കും.
ആഹ്, ചെറ്യേ കുട്ട്യാളാവുമ്പം അയിറ്റക്ക് ആ പ്രായത്തില് അമ്മള് ണ്ടാവുമ്പളല്ലേ ഉള്ളൂ.
ഹ് ഹ് ഏഹെ
വീട്ട് പോയിനോ?
ഏഹ് ഇല്ല കൊർ ച്ചായിപ്പം. അടുത്തായത്കൊണ്ട്.
ആഹ് ആഹ് ആഹ് അങ്ങനെ. പോയി വരവണന്നായില്ലേ അടുത്താവ പിന്നെവല്ലാതെ നമ്മള് അങ്ങനെ വല്ലാതൊ ആവൂലല്ലോ വിട്ടൊക്കാവുമ്പളല്ലൊള്ളു
പോയി നിക്കണംന്ന് ആഗ്രഹൊക്കെ ണ്ടാവും, പിന്നെ എന്തേലും വിശേഷംണ്ടാവുമ്പൊ അപ്പ അങ്ങട്പോവ ഇങ്ങട് വെര, വൈകുന്നേരം ആവുമ്പക്യും ഇങ്ങട് വര്ണം
ആഹ് അങ്ങനെ ആവുമ്പോപിന്നെ അല്ലേയ് നി കുട്ടിനെ സ്കൂളിചേർത്താ തീരിം നിക്കാൻ കയ്യൂല ഇപ്പളേ ന്ക്കാൻ കയ്യൊള്ളു
അന്റെ ഓഹ് അട്ത്തവർഷംചേർത്തണം
ആഹ്എൽകെജി ചേർത്താപിന്നെ വീടിന്റെയ്ലൊക്കെപോ ഒരേ സ്കൂളാണെങ്കി പിന്നെ പറ്റും. സ്കൂൾ വണ്ടിഒക്കെണ്ടെങ്കിപിന്നെ
ആഹ് അട്ത്തന്യാ.. വടെവീടിന്റെട്ത്ത് ചേർത്തണം വിചാരിക്കുണ് അവിടെ പ്രൈവറ്റ്സ്കൂള്ണ്ടേയ്. അപ്പ ഞാനതിലാ പഠിച്ചെ പ്പോ കൊർച്ചൊക്കെ, ഒരു നാല് വരെങ്കിലും അവിടെ പഠിപ്പിക്കണംന്ന് വിചാരിക്ണ്ട് അല്ല എൻ ഐ ഓ എസ് ന്റെ
ഏഹ് ഏഹ് അപ്പൊ അങ്ങൻത്തഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെറെ
ഞങ്ങള് ഇവടെ കുട്ട്യാളെ ഗവൺമെന്റ് സ്കൂൾളാണ് ഹ് മൂ ത്തെ മക്കളൊക്കെ ഓല ആദ്യംങ്ങനെ ഇവടെങ്ങനെ പ്രൈവറ്റ് സ്കൂള് ഇണ്ടയ്നി അയ്ല് ചേർത്ത് ആയ്ല് പിന്നെ ഫീസ് താങ്ങായ് റ്റെയ് നിർത്തി
ആഹ് ഞാന്പ്പതന്നെ ഒര് നാല് വരെങ്കിലും പോ
ആഹ് ആഹ് അഞ്ച് വരൊക്കെ പോയ്ക്ണു വല്യമോന് അഞ്ച് വരെ പോയി പിന്നെ മറ്റോന് എൽ കെജി പോയിറ്റൊള്ളു എൽ കെജി യുകെ പോയ്ക്കാണ്ട് നിർത്തി അഹ് ഫീസ് താങ്ങായ്റ്റ് ഡൊണേഷനുംതും ഒക്കെ പാടെ അമ്മളെ സാ ധാരണ ആൾക്കാരെ കൊണ്ടൊന്നും താങ്ങൂലേ
അതെ
അങ്ങനെണ് എന്തായാലും ചേർത്തണം വിചാരിക്ക്ണ്ട് ഹ് അപ്പത്തെ സാഹചര്യം പോലെ പ്പ ശെരി
ആഹ് അയ്ക്കോട്ട്